കേക്ക്ന്നില്ലേ ഹലോ ഹലോ ഇതൊരു ചെവിയില്ലാത്ത സാധനം ഹലോ ഹലോ ഇപ്പൊവരുന്നു
ഹലോ
ഹലോ ആ കേൾക്ക്ണില്ലേ ഹലോ ഇന്റെ പടച്ചോ ഹലോ
പിന്നില്ലേ മക്കളില്ലേ
ഹലോ ഇതിലക്കൗണ്ടാ ആഹ് ഹലോ
ഹലോ ആ കേൾക്കുന്നില്ലേ
ആഹ് കേൾക്ക്ന്നില്ലേ ഓയ് ഹലോ എനിക്ക് കേൾക്ക്ന്ന്ണ്ടിപ്പോ നിനക്ക് കേക്ക്ന്നില്ലേ
ആഹ് എനിക്കിപ്പൊ നല്ലോം കേൾക്ക്ന്ന്ണ്ട്ട്ടോ
അതെ തമാഷക്കാരി തന്നെ നീ
ആ നമ്മള്വ്ടെ കെടന്ന് നമ്മള് ഫുള്ളെഫേർ എഫേർട്ടെട്ത്താർക്കുംപേ നല്ല ബുദ്ധിമുട്ട്ണ്ട്
ക്ക്ന്നത് നമ്മള് പാർത്താലും ഇല്ലെങ്കിലൊക്കെ ഇങ്ങോട്ട് കേൾക്കുന്നതല്ലേ കേൾക്കുള്ളൂ മൈൻഡ് പറ്റ പോയോ
നമുക്കെന്താറിയോ നമുക്ക് ചെലോൽക്ക് ചെവീണ്ടാവില്ലല്ലോ ചെലപ്പോ ചെവിക്ക് കേൾക്കായ്ക്കൊക്കെ പ്രശ്നണ്ടെങ്കി നമ്മളൊറക്കനെ പറയണല്ലോ
അതെന്താ അവിടാർക്കെങ്കിലും ചെവി കേൾക്കാത്ത പ്രശ്നുണ്ടോ
ക്കെയാണ് പറഞ്ഞത് ട്ട്ണ്ടായിരുന്ന്ട്ടോ
ഓ എനിക്ക് ചെവി കേൾക്കുന്ന്ണ്ടോ പക്ഷെ നീ എന്താന്നറിയോ ഞാൻ അങ്ങട്ട് ഹലോ ഹലോന്ന് പറയുന്ന നീ
ഞാൻ കേക്ക്ന്നില്ല
അതാ പറഞ്ഞത് അപ്പൊ നിന്റെ ചെവിയും നമുക്ക് രണ്ടു പേര്ക്കു ഒരുമിച്ച് പോകാല്ലെ
ആഹ് അതെ അതെ ഏഹ് ഉം നിങ്ങള് നിങ്ങളൊരിസം ഇങ്ങോട്ടു
ആ ആസ് എ സോഷ്യോളജി സ്റ്റുഡന്റ് എന്തൊക്കെയാണ് അങ്ങനൊരു സംസാരം എനിക്ക് നിന്നെ ഓർക്കുമ്പൊ ഞാനതാ ആലോജിക്കാറ് ആസ് എ സോഷ്യോളജി സ്റ്റുഡന്റ് അതെ അതെ ചിരി വരും
നിങ്ങള് ഒരു ദിവസം ഇങ്ങ് ആ ഇനി പറയൊന്നുല്ല നിങ്ങള് ഒരു ദിവസം ഇങ്ങോട്ട് വരുഒണ്ടോ കാരണം നമുക്കെല്ലാർ ക്കും കൂടെ തോട്ടിലൊക്കെ ചാടാൻ വേണ്ടിയിട്ട് പ്പൊപ്പോനെക്ക് നല്ല വെള്ളായോണ്ടേ
ഓ നോക്കിട്ടെട്ടോ ഞാന് ഒഴിവ്പോലെ വരാൻ വിചാരിക്ക്ന്ന്ണ്ട് അല്ല നമ്മുടെ ഒരു ട്രിപ് പ്പിന്റെ ചർച്ചണ്ടായിരുന്നല്ലോ അത്
അത് അത് ഓൾമോസ്റ്റ്ന്നല്ല ഫുള്ളായിട്ട് തീരുമാനമായിട്ടുണ്ട് കാരണം അവർ ഇപ്പം അവർക്കിപ്പോ കല്യാണത്തിന്റെ തിരക്കിലാണ് അവര് നിങ്ങ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കല്യാണം ആരുടെ കല്യാണാണെന്ന് ചോദിച്ചാല് എന്റെ ബന്ധുവിന്റെ അനിയത്തിയുടെ കല്യാണാണ് അപ്പോ നിങ്ങൾക്ക് മനസ്സിലായീണ്ട എന്റെ
നിങ്ങളുടെ ബന്ധുവിന്റെയാണോ ഓ അവളുടെ എന്താ നമ്മുടെ കസിന്റെ അവ അവള്ടെ ഹസ്ബ
ആഹ് നാട്ടിലോട്ട് വന്നിട്ടേള്ളു അപ്പൊ അവരുടെ അനിയത്തിയുടെ കല്യാണാണിനി പോയി അടുത്ത്
അതെ അപ്പൊ ആളിപ്പോ പഠിക്കല്ലേ
ചെറുതാണ് ഒരു ഒരു രണ്ടു വയസ്സിനൊക്കെ എന്നേട്ടി ചെറുതായിരിക്കും രണ്ടോ മൂന്നോ ആളെ കല്യാണം നമ്മള ഇവിടെ അടുത്ത്ക്കന്നാണ് നമ്മള ഇവിടെ ഒരു രണ്ട് ഷോപ്പ് കഴിഞ്ഞിട്ട് അവിടെന്നാണ് ചെക്കന്റെ വീട് വരുന്നത്
നമ്മള ഇവിടെയാണോ ഇപ്പൊ നീ നിക്കുന്ന അവിടെ
ആ ഞാൻ നിിക്കുന്ന ഇവിടെന്ന് പറഞ്ഞാല് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ആണ് ആ ഒരു അട്ത്തായിട്ടാണ് വരുന്നത്
അതെ നീ
ആളെ ഞാൻ അറിയൂല നിങ്ങൾക്കൊക്കെ പറഞ്ഞാലും അറിയാം മതി അങ്ങനെള്ളതാണ് നിങ്ങൾക്ക് അറിയോന്ന് ചോദ വച്ചാല് കുടുംബം പറഞ്ഞാല് മനസ്സിലാവുന്നല്ലാതെ ആളെ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയല്ല നമ്മളെ നമ്മളൊരു നമ്മുടെ നമ്മുടെ തറവാട് നിൽക്കുന്ന സ്ഥലം അല്ലേ ആ അതിന്റെ തൊട്ട മുകളിലായിട്ട് നമുക്ക് വേറൊരു കുടുംബം അല്ലേ ആ് അതെ നമ്മള് കല്യാണം ത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കസിന്റെ കല്യാണോ പി
ആ എനിക്കറിയില്ല നമ്മുടെ തറവാട് മീൻസ് ഏതാണ് നീ ഇപ്പോ നിൽക്കുന്ന തറവാടാണോ നീ പറയുന്നത് അതൊ
ആ നമുക്കൊരു കസിന്റെ കല്യാണം ആ ആ അതിന്റെ റോഡിന്റെ അപ്പുറത്തായിട്ട് വേറൊരു ഒരു മൂന്ന് ആൺകുട്ടികളും ഒരു പെൺകുട്ടി ഒരു വീടില്ലേ ആ അപ്പോ ആ അതെ അപ്പോ അവിടെ ആ ഒരു അവരുടെ കുടുംബത്തിൽ പെട്ട ഒരാളയിട്ടാണ് ആ
അതെ ഓ ഓ അത് ശരി ആ പഠ
അതെ അടുത്തോട്ട് തന്നാണ് ഇവിടെ രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് തന്നാണ് കല്യാണം വരുന്നത്
ആരുടെ അടുത്തോട്ട് നമ്മുടെ അടുത്ത്
ആ അതെ അതെ അവർക്ക് ദൂരാണ് അപ്പൊ അവിടെ പെണ്ണിന്റെ വീട്ടില് കല്യാണായിട്ടും ചെക്കന്റെ വീട്ടിൽ അങ്ങനെ നിക്കഹായിട്ടൊക്കെയാണ് കഴിക്കുന്നത് ഇപ്പൊ എല്ലാതും അങ്ങനൊണല്ലോ ഉം ആ കേൾക്കണില്ല ആഹ കേൾക്കണില്ലേ ഓ അത് അതെനിക്കറിയൂല കേട്ടോ ചെക്കന് എന്താ ജോലിന്നൊന്നും എനിക്കറിയൂല
അതെ
ആള് പഠിക്കന്നാണ് അപ്പൊ എന്തോ ഡിഗ്രി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയൂല്ലേ ഇനിയിപ്പോ ഡിഗ്രി ആണോ അതോ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു നിക്കാണ് അറിയൂല അവളെ വീട്ടില് കല്യാണ ആയിട്ടാണ് കഴിക്കുന്നത് ആഹ ഇവിടെ നി ഹായിട്ടാണ് കഴിക്കുന്നത് അപ്പോ അവരൊക്കെപ്പ അതിന്റെ ഒരു തിരക്കിലാണ് കാരണം എടു തന്നെ നെക്സ്റ്റ് വീക്ക ആണ് വരുന്നത്
എനിക്ക് വേണ്ട
അടുത്ത ആഴ്ചയാണ് വരുന്നത് ആ അടുത്ത ആഴ്ച ഈ ദിവസം തന്നെയാണ് കല്ല്യാണം വരുന്നത്
ഓഹ് ഓഹ് അത് ശെരി നിങ്ങക്കൊക്കെ ഇണ്ടാവുവല്ലോല്ലെ
അപ്പൊ അവരൊക്കെ അതിന്റെ തെരക്കിലാണ് അവർക്കൊന്നിപ്പൊ ട്രിപ്പിന്റെ ഒരു മൈൻഡ് സെറ്റ് അല്ല
മൂടല്ലല്ലേ അപ്പൊ ഈയ് ഇന്നാള് പറഞ്ഞ ആ ഡ്രസ്സാണൊ ഇടുന്നത് അടിച്ച് കിട്ടിയിട്ടിണ്ടാരുന്ന ഫ്രണ്ടിന്റെ കല്യാണത്തിന് വാങ്ങിയിട്ടില്ലാ തട്ട് തട്ട് ഉടുപ്പുണ്ടാരുന്നല്ലോ അതാണ ഇടുന്നത് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ എടാ ഇപ്പൊ അതൊന്നൊരു അതൊക്കെ ബോറാണ് ട്ടോ ഈ നെറ്റിന്റെ തട്ടിതട്ടുടുപ്പ് ന്നൊക്കെ പറയമ്പൊ നമ്മള് ചെറീയ മക്കൾക്ക് പണ്ടിട്ട് കൊടുക്കാറിണ്ടാര്ന്ന് പണ്ട് പണ്ടന്ന് വെച്ച ഒരു അഞ്ചാറ് കൊല്ലം മുന്നേ അപ്പോ ഇഷ്ടാണ് പക്ഷെ അത് നീയിട്ട് കാണുമ്പ നമുക്കൊരു കോമാളി ലുക്കാണ് തോന്നുന്നത് അല്ലാതെ തന്നെ എത്രയോ ഡ്രസ്സുകളുണ്ടല്ലോ നമുക്ക് അത്യാശ്യം ഒരു സ്റ്റാൻഡേർഡ് ഫീലെയ്യുന്ന രീതിലിള്ള ഡ്രസ് എടുത്ത്
എനിക്ക് പക്ഷെ എന്തോ എനിക്ക് കൊറച്ച് നാടൻ ലുക്കായിട്ട് നടക്കാനാണ് എനിക്കിഷ്ടം
പണ്ട് പണ്ട് പറയാറുണ്ടല്ലോ പണ്ടത്തെ ആളുകള് ചേലോരതന്നെ കോലവാക്കാന്ന് പറയുന്ന പോലെ അതുപോലെ ആക്കല്ലേ
എനി എനിക്ക് കൊഴപ്പൊന്നൂല്ല കാരണം ഞാനിങ്ങനെ കൊറെ കേട്ടിട്ടിള്ളതാണല്ലോ അതോണ്ട് പ്ര ആഹ്
ആഹ് അത് പിന്നെന്താ ഓരോരുത്തര്ടെ
അതെ അതെ അതെ നിങ്ങളിപ്പോ വലിയ മോഡലാണ് വിചാരിച്ച് നമ്മളെല്ലാരും അങ്ങനാവണം
അതിപ്പൊ ഞാ അല്ലടാ അങ്ങനല്ല ഞാൻ വല്യ മോഡലായിട്ടില്ല ഞാൻ തന്നെ വിചാരിക്കാറ്ണ്ട് ഈ നീ പാന്റും കുപ്പായൊക്കെ ഇടുമ്പോ നിനക്ക് എന്തോ ഒരു സംഭവം പോലായിട്ട് നീ കാണുന്നിണ്ടല്ലൊ പക്ഷെ ഇപ്പ എല്ലാരും അങ്ങനെയാണ് ഇടുന്നത് പക്ഷെ ഈ ഇടുന്ന കാര്യത്തില് എൻക്ക് പറയാള്ളത് ഈ ആഹ് ടൈറ്റ് ഫിറ്റായിട്ടിള്ള പാാന്റ് ഇടുന്നുണ്ടല്ലോ അത് ഒക്കെ ഭയങ്കര ബോറാണ് ഇപ്പങ്ങനെ ആരും ഇടുന്നില്ല അപ്പൊ ലൂസ് ഫിറ്റാണല്ലോ ഇടുന്നത് ആഹ് ടൈറ്റ് ഫിറ്റായിട്ടിള്ള പാന്റിടാ അതീക്കിങ്ങട്ട് ഷോർട്ടോപ്പ്പോലത്തെ ടോപ്പ് ഇട്കാ അതൊക്കെ ഭയങ്കര ബോറാണടോ
എനിക്കു അറിയാ ബോറാണെന്ന് പക്ഷെ എനിക്കെന്തൊ എനിക്ക് അത് ഭയങ്കരായിട്ട് ഇഷ്ടവാണ്
പക്ഷെ ഇഷ്ടാണെങ്കിലും ഉണ്ടല്ലോ കൊറച്ചെങ്കിലും നമ്മളിപ്പോ ഇപ്പത്തെ കാലഘട്ടത്തിലിള്ള രീതിലുള്ള ഡ്രസ്സും ഭയങ്കര ബോറാണ് നീ നിക്കിഷ്ടാണെങ്കി ഇട്ടോ അതെ
പ
അതാ നിനക്ക് അങ്ങനെയാണ് താല്പര്യം എന്നുണ്ടെങ്കി നി ഇടാ ക്കിപ്പ അവിടൊന്നും പറയാനില്ലല്ലോ
സ്സിങ്ങൊക്കേന്നറഞ്ഞാല് ഇപ്പോ ഓരോരുത്തരെ പേർസണൽ ഓരോരുത്തരെ ചോയ്സ് സാണ് ഇഷ്ടങ്ങളാണ് അപ്പൊ അതൊന്നും നമുക്കൊന്നും പറയാൻ വേണ്ടിട്ട് പറ്റ റ്റില്ല ഇപ്പൊ എത്രോ പേര് ഡ്രസ്സ് ഇല്ലാണ്ടിരിക്കുന്ന്
അതെ അതെ അങ്ങനൊന്നും നടക്കരുതെ ഇള്ളതിട്ടോ
നിങ്ങള് നിങ്ങള് എന്താ നിങ്ങളെ മോളിപ്പം മറ്റേ പച്ചക്കളറുടു പ്പിടാറിണ്ടോ
ഇല്ല ഞാൻ നമ്മള അന്നിട്ടതാ കാരണ അവൾക്കത് കൊറച്ച് വലിപ്പേറാ ആയതുകൊണ്ടേ അപ്പൊ കൊറച്ചൂടൊന്ന് വലിപ്പം പാക
അതേല്ലെ ഇട്ട് കൊടുക്കണം കാരണം ഒന്നും നമ്മൾ ഇടാതെ അങ്ങനെ വെക്കാൻ പാടില്ല
ഇല്ലില്ല അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതല്ല ആഹ് നീ അന്ന് പറഞ്ഞിട്ടുണ്ടാരുന്ന ആഹ് റമ്പൂട്ടാന്റെ കാര്യം എന്തായി അത് തളിർത്തോ അത് ഇങ്ങനെ പറ്റെ മോശായി
ആഹ് ഇല്ല ഇപ്പത് നന്നായിട്ട് വളർന്നിട്ടിണ്ട് കാരണം ഇപ്പം മഴക്കാലൊക്കായോണ്ട് ഇപ്പം റമ്പൂട്ടാന്റെ സീസൺ കൂടെ ആയോണ്ടേ നന്നായിട്ട് ഉണ്ടാവ്ന്നുണ്ട് എല്ലാരുപ്പൊ പറിച്ച് കഴിക്കലുണ്ടെക്കെണ്ട് അന്നൊന്നു ഇങ്ങനെ
അതെ ഞാനു വിചാരിക്കാറിണ്ടേ നമ്മുടെ ഇവിടിള്ളത് നമ്മളിങ്ങനെ കഴിക്കുമ്പൊ നിന നിക്ക് നിന്നെങ്ങനെ ഓർമ്മ വരും കാരണം നിനക്ക് അത്ര ഇഷ്ടമുള്ളരു സാധനമാണല്ലോ ഇവിടുന്ന് അങ്ങോട്ട് എത്തിക്കാനും കഴിയൂല്ല അപ്പൊ അങ്ങ് വിചാരിക്ക ക്കാറ്ണ്ട് ആരാ മക്കളായിരിക്കുല്ലേ പക്ഷെ ഞനവിടെ എത്തിക്കുവ ല്ലോ പിന്നെ കുട്ടികളുടെ ഇടന്ന് നിനക്ക് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും നീ അങ്ങനത്തെ ഫ്രൂട്സ് ഒന്നും ഇ
പക്ഷെ കുട്ടികള എടയേന്ന് പറയാന് ഞാനും ഒരു കു ഇതന്നെയാണ് എനിക്കിപ്പോ ഒരു ഞാനൊരു വലിയ ഒരാളായിട്ട് എനിക്ക്
ആഹ് അതിപ്പോ ആഹ് ഇല്ല നിനക്ക് തോന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് പുറമൊന്ന് കാണുന്ന ആളുകൾക്ക് അത്യാവശ്യം നല്ലൊരു വലിയ പെൺ പെണ്ണായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും കാ പത്തി ഇരുപത്‌നാല് വയസ്സായിട്ടുണ്ടാവല്ലോ അതുകൊണ്ടേ അതാണ് കേട്ടോ
ഉം
മറ്റേ അടി വടി കൊടുത്ത അടി വാങ്ങി ന്ന് പറയുന്നതു പോലെ ആയി പോയില്ലേ സാരല്ലാട്ടോ സോറിയടാ എനിക്കിത് ചേലായതാണെന്നൊക്കെ ആ അതെ അതെ സാരല്ല എന്നാല്
എനിക്ക് ശീലായത് ആഹ് എന്നീട്ട്
ആ അതുപോലെ ആ എന്താച്ചാല് ഇനി ഇപ്പോ ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടാവും ഇൻഷാ അള്ളാഹ് അപ്പ എന്താ വേണ്ടന്ന് ഞാൻ പറയേണ്ട കേട്ടോ ഞാൻ പറയാതെ ഈ ഒന്നും കൊണ്ട്രണ്ട കാരണം എന്താ ആവശ്യം ശ്യള്ളെ വെച്ചാ പറഞ്ഞാലേ അതായിരിക്കല്ലോ ഒന്നുകൂടെ നല്ലത്
ഒക്കെ വാങ്ങി കഴിഞ്ഞിട്ട് എന്താ ലാസ്റ്റ് വേണ്ടന്ന് വെച്ചാ അത് ഇങ്ങനെ പറഞ്ഞാ മതി ഞാനത് കൊണ്ട് വരണ്ട് കേട്ടോ
ആഹ് അധികം നിനക്കുള്ളത് ഒരു ഭാഗം ഞാനൻ അവിടെ ഒഴിവാക്കിയിട്ടിട്ട് ബാക്കി ബാക്കിയുള്ളവരോട് പറയലായിരിക്കും നിനക്കുള്ളത് ഞാനിപ്പോഴേ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്
നന്നല്ല നമ്മളും അങ്ങനെ കൊടുക്കണല്ലോ
അടാ കൊണ്ട് വരണ്ടടാ ഈ അതിനല്ലേ ക്യാഷ് ആയിട്ട് അങ്ങനെ മതി കാരണം നമ്മളിപ്പോ റൂമിലോട്ട് ക്ക്ള്ള വാഡ്റോപ ഉദ്ദേശിക്കുന്നത് ഒരു അത്ര വല്യ എമൗണ്ട് ഒന്നും ആവില്ല ആ അതെ അതെ വല്യയ എമൗണ്ടിന്റെ ഇതൊന്നും വേണ്ട ഒരു നാല്പത്
അത് മതി ആ ആ ഞാൻ തരണ്ട് എനിക്ക് കൊഴപ്പ പ്പൊന്നുല്ല നമ്മള് ഇങ്ങനെ തന്നെല്ലേ ഓരോരുത്തരെ നമ്മള് സന്തോഷത്തോടെ കൊടുക്കുന്നല്ലേ
നിന്റെ വീട്ടിലോട്ട് വീട് താമസം മാറിയുന്നത് ഞാനും എന്റെ സന്തോഷത്തിന് തന്നതാണ് ല്ലോ അതുപോലെ നിങ്ങൾക്ക് കഴിയെങ്കി മതിട്ടട ഞാ ഇപ്പ തമാശെ പറഞ്ഞതാണ് നി എന്നോട് കഴിയെങ്കിൽ മതി ഇല്ലെങ്കിൽ എനിക്ക് വേണംന്നില്ല നമ്മള് ഇവിടെ ഏതായാലും വാങ്ങിക്കും ഇൻക്ക് ല്ലേ ഞാൻ ഇതിപ്പോ പറഞ്ഞത് തമാശയിലൂടെ പറഞ്ഞതാണ് എന്റെ ആഗ്രഹം ഞങ്ങൾക്ക് സ്വന്തായിട്ടെന്നെ
അതെ ഞാൻ അതിലേറെ വലുതായിരുന്നു നിങ്ങൾക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതാണ്ന്ന് അറിഞ്ഞപ്പോ ഇത് മതി
ഓ വേണ്ടട്ടോ അതിലേറെ വലുതൊന്നും വേണ്ട ഇതന്നെപ്പം ഞാൻ വെറുതൊന്ന് പറഞ്ഞോക്കാ ന്നാ ശരിട്ടോ